ഹലോ ആ എന്താ പാട്
എന്താണ് രാവിലെ തന്നെ സുഖായിട്ട് പോണു തണു
മ് ആ ചായെം കടിയൊക്കായോ?
ഓഹ് ചായ കൊറ്ച്ചായി ആയിക്കൊണ്ട്ക്ക്ണ്ട് ബാക്കിയൊക്കെ. ഇന്ന് വെള്ളപ്പം ചട്നി
ഹ്മ് വെള്ളപ്പത്ത്ക്ക് ചട്നിയാ ഇണ്ടാക്ക്അ
തക്കാളിയൊക്ക്ട്ട്കാണ്ടൊരു ചട്നിയ്ണ്ടല്ലോ?
ആ ആ തക്കാളിയും ഉള്ളിയൊക്ക്ട്ട്ട്ട്
ഉം ഞമ്മള് സാധാ തേങ്ങാ ചട്നിയ്ണ്ടാക്കണമാരിയെന്നായി ഒരു തക്കാളിയാണ്ട്ട എക്സ്ട്രാ ഒരു പുളി കിട്ടാൻ വേണ്ടിട്ട്. അങ്ങനൊക്കെ മിക്സിട്ടും അടിച്ചാണ്ട് അങ്ങനെണ്ടാക്കും
എന്റുമ്മ തക്കാളിയും ഉള്ളിയും മല്ലിച്ചപ്പൊക്ക നല്ലോടും മറ്റൊരു ചട്ണിയ്ണ്ടാക്കും നല്ല രസാ ഈ പീടിയെക്ക്ന്ന് കിട്ടലോ ഉയ്ന്ന്
ആഹ് ആ അയിന്ഞാനെന്നെ തി ഉഴിന്നൊന്ന്ട്ടീല വെള്ളപ്പത്ത്ക്ക്
ആഹ് വെള്ളപ്പൊത്ത്ക്കയ്ന് ഉയ്നൊന്നും ഇടുലല്ലോ
ഹ്മ് ചെലോര്ടലുണ്ട് ഈ ഇത് കൂട്ട മറ്റേ ഈ അപ്പക്കാ അല്ല എത്ത പറയാ ഈസ്റ്റ് കൂട്ടാനാവുല്ല വിചാരിച്ചതാ
ആ ആ നി ഈസ്റ്റ്ട്ടുലാ? ഏ അപ്പൊ എന്താ ഇടല് പ്പൊ പൊന്തി വരാന്?
ഞാന് കാരം ഇണ്ടാവും ഇണ്ടെങ്കി അത് ഇടും ഇല്ലെങ്കി പിന്നെ അങ്ങനൊന്ന്ടൂല്ല അപ്പ പിന്നെ പൊള്ളക്കലിന് കൊറച്ച് ഇച്ചിരി കൊറവ്ണ്ടാവും എന്നാലും
ഹ്മ് ഞാനങ്ങനെ പാലപ്പണ്ടാക്കുംട്ടോ അതേപോലെ ഈ തേങ്ങിം അരിയും കൂടി അരച്ചെച്ചാട്ട്. അയിനെകാട്ടില് നല്ല സുഖാ തുള്ളി രണ്ട് സ്പൂൺ ചോറു ഇട്ടാട്ട് ഒരുമുറി തേങ്ങിം കുറച്ചരിയും കൂട്ടിയരച്ചാണ്ട് അത് നല്ല ടേസ്റ്റും മ് അയിക്ക് മറ്റേ ആഹ് തേങ്ങിം അത് രണ്ട്മൂന്ന് സ്പൂൺ ചോറ്ടും
ആഹ് ആ ആ
അപ്പൊ അത്
പാലപ്പം ഉം നിങ്ങക്കെന്താന്ന് ചായക്ക്?
പാചകെങ്ങന്ണ്ടാക്കിയേ? കറിയൊക്ക്ണ്ടെങ്കി ഓരോന്നിന്റേതായിട്ടുള്ള കറിആള് വേണല്ലേ
ആഹ് അയിക്ക് അയിനനുസരിച്ചുള്ള കറിവേണം എന്നാലേ ടേസ്റ്റ്ണ്ടാവുള്ളു ഞാൻക്ക് ഇതിക്ക് ചട്ണി ഉണ്ടാക്ക വെക്കലേയില്ലേ എന്നിപ്പെനിക്കങ്ങനെ തോന്നി മടിയാവാ
ഹ്ഹ്ഹ്ഹ്
അല്ലെങ്കി ഒന്നങ്കി ഞാൻ ഗ്രീൻപീസിന്റെ കറി അല്ലെങ്കി വേറെന്തെങ്കിലും മറ്റേ മുട്ടറോസ്റ്റോ അങ്ങനെ
ആഹ് അതന്നെ ഇവടെ പത്തിരിയ്ണ്ടാക്ക്ആണെങ്കി അയ്ക്ക് കോയിക്കറിയോ മുട്ടറോസ്റ്റോ അല്ലെങ്കി ആ കോയിമുട്ട ന്റൊരു കറിയ്ണ്ട് ഇത് മൂന്നേ
ആഹ്
ദോശയ്ണ്ടാക്കാണെങ്കിലും അങ്ങനെ ഉള്ളി ചമ്മന്തിയ്ണ്ട് ഏ അതോ ഗ്രീൻപീസ് കറിയോ ഇനിയിപ്പോ അതില് ഏതേ ഒന്നില്ലേ കറിക്കുള്ള സാനില്ലെങ്കി മറ്റേതുണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഹ്മ് പിന്നെ പുട്ടുണ്ടാക്ക്ആണെങ്കിൽ ആയെന്നെ പുട്ട്ണ്ടാക്ക്ആണെങ്കി കടലേ, പപ്പടോ, പയൊന്നും പറ്റൂല്ല.
ഏഹ് ഇവിടെന്നാ പപ്പടൊന്നും പറ്റൂല
ഏഹ് ഇൻക്ക് ഷ്ട്ടാ പപ്പടം പുട്ടും അപ്പൊ
ഞാന് പത് വരെ ത്ന്ന് നോക്കീല്ല പപ്പടോം പുട്ടൊന്നും ഏങ്ങനെ കോമ്പിനേഷണ്ട് ന്നറിയാ പക്ഷെ ഞാ ത്‌ന്നോക്കില്ലാ
ഇൻ്റെ ചെറിയ അനിയത്തിറിയ ഓലോടൊക്കെ പെര്ന്നാക്കൊക്കെ റ്റവും വെല്ല്യ സ്പെഷ്യല് അർഞ്ഞാല് പുട്ടും എർച്യാണോല്ലോ ബീഫും പുട്ട്ന്നറിം ന്ന്ട്ട്? ഓള് പറയാ ഞാ ഇൻങ്ങനെ ആലോയ്ച്ച്ട്ട് വല്ല്യേ രസൊന്നും ക്ട്ട്ണില്ല ഓളൊക്കെറിയാം ഞാനൊക്കെ ആദ്യ അങ്ങനേന്ന് ഇൻക്ക് കേൾക്കുമ്പോ ഇഷ്ടല്ല്യേനി ഇപ്പന്തൊരിഷ്ട്ടാ പറീണ്ട് അങ്ങനെ പ്രത്യേക വെപ്പൊക്കെ ണ്ടാകേര്ക്കും
ഇൻക്കൊക്കെ പുട്ട്ന്നാണങ്കി നല്ല കറ്യാണം.
ആഹ് ഇൻക്കും നാല്ലെ
ഞമ്മക്ക് കറില്ലാതെ അത് തിന്നാൻ കയില്ലല്ലേ എർങ്ങൂലല്ലോ
ഉം ഞാം പുട്ട് നെറച്ച് വപ്പടഠ എടുകും ഒര് പുട്ട് ക് നല്ല് വപടഠ എടുകും. ന്നട്ട് ന്നും അപ്പോ നല്ല രസാ അതിന് ഒര് മദുരം പുളിയും ഉപ്പുങ്കൂട്യോക്കൊള്ളൊര് ടേസ്റ്റ് കിട്ടും അപ്പൊ ത്ന്ന് ഏഹ് കുഞ്ഞ് എറങ്ങിക്ക്
ഞാ ഇൻക്കീ ന്എന്താ പഴം ഇൻക്കിഷ്ടല്ല ഇൻക്കെന്തെങ്കിലും ഒര് കറിയാണം ഇനി തക്കാളി കറിയായാലും ഇൻക്ക് കൊയ വല്ല കറിയായാമതി
കറിവള്ളല്ലേ ഇവടെന്റെ അമ്മായിമൊക്കെ പെൽച്ചക്ക് പെലച്ചക്ക് നോമ്പിനൊക്കെ കാണാ ഈ മൈസൂർ പയണ്ട് ചോറില് കൊ ച്ച് ത് ന്ന്ണ് അല്ലാഹ് അത് കണ്ടാ ഇൻക്ക് ചോറെന്നെ വാണ്ട പിന്നെ
അതൊരു കഷ്ണൊക്കെ മുർച്ച് അതിലൊക്കെങ്ങനെ ത്ന്നാണെങ്കി ഇതല്ല ഇത് അങ്ങട്ട് ക്ള്മ്പും ങ്ങനെ ന്ന്ട്ട്ങ്ങട്ട് വാരി ത്ന്നും അല്ലാഹ് ഇൻക്കറീല എങ്ങനെ ത്ന്നാന് പ്പ ഇപ്പക്ക് ആലോയ്ചാം വെച്ച പെൽച്ചക്ക് ഞമ്മള് ത്ന്ന്ണേന്നെ ചെർന്നാണ്ട്
മ് അല്ലെങ്കിന്നെ പെലച്ചക്കൊന്നും ഞമ്മക്ക് ത് ന്നാകഴീല്ലല്ലൊ ഞാനൊന്നും പെൽച്ചക്ക് ചോറന്നെ തിന്നെൽല്ല പയം
ബെഗോയ്ക്കാ
പിന്നെ പയംന്നാ നേന്ത്രപ്പയം ഉം നേന്ത്രപയം പുയ്ങ്ങി അല്ലെങ്കി അങ്ങനെ പച്ചക്കൊ തിന്നും അല്ലെങ്കി പിന്നെ ഞമ്മള് നോമ്പിനൊക്കെ ആകുമ്പോ വൈകുന്നേരത്തെ കടിണ്ടാവോല്ലൊ
ആഹ്
അങ്ങനെ ആഹ് അത് അത്ണ്ടെങ്കി അത് തിന്നും അങ്ങനെ അല്ല ചോറ് ഇവ്ടെ തിന്നെൻല്യ ഇമ്മെള്ളന്ന് ഇമ്മ
മ് ഉം ഉം ഉം
ഞങ്ങക്കാർക്കും പറ്റൂല ഇവടെന്റെ ആ ഹസ്ബന്റിനും ഓലനിയനും ഞങ്ങളെല്ലാരും എളച്ചിക്കും
ഇതൊ ഏ
അപ്പന്ന്ട്ടേ ഈ വൈകുന്നേരത്തേ കൊർച്ച് തോരൻണ്ടാക്കണെയ്
ആഹ് ഞ് ഇശാബാങ്കോട്ത്ട്ട് ബടെങ്ങനെന്നറിയോ തോനെ ആൾക്കാര്ണ്ട് എന്നിട്ട് മഹ് രിബിന് ഒര് ട്രിപ്പ് അത് കഴിഞ്ഞിട്ട് മ് തറാവീ കഴിഞ്ഞ് വര്മ്പോത്തിന് പിന്നീണ്ടാക്കണം അത് തിന്ന് തീര്ണെനൻസരിച്ചാ ഇൻക്കാണെങ്കി ആവൂല ഞാനൊക്കെ ഒറ്റക്കാവുമ്പോ ഞാനെന്താക്കും എല്ലും വാട്ടി പരത്തിയിവിട വെക്കും വാേണെങ്കിൽ അങ്ങനെ ചൂടാ അല്ലെങ്കി
അത് ശരിയാ അങ്ങനെ കാണിച്ച് വച്ചാ മതി. ഞാൻ ചെലപ്പോ ഞങ്ങൾ കൊറേക്കെ അങ്ങട് പരത്തുണെങ്കി കുറച്ച് ത്തക്കലാ പെലച്ചക്കുള്ളത് ഞങ്ങള അപ്പ ചുടൂല ന്നട്ട് പിന്നെപലചക് നീച്ചിട്ട് ചൂടലാ
ആ ആ അതൊക്കെന്നല്ല ഇവിടെ അങ്ങനൊന്നും പറ്റൂല ഇവിടെ വലിയോ രു ഫ്രിഡ്ജ് ഉണ്ട് തറവാട്ടില് അയ്ല് ഒരു സാനം വെക്കൂല അതിലുണ്ടല്ലോ മുട്ടായി അങ്ങനത്തൊക്കെ എറുമ്പ് കേറാൻ പറ്റാത്തൊക്കെ വെക്കും ഉണക്കലിൻ മീൻ പൂച്ച കൊണ്ട്പോണീന്
ആ
ആ അയിന് വിരാന്തല്ല ന്നട്ട് ഞയാരിച്ചും ഞാൻ എന്നെങ്കിലും ആ ഫ്രിഡ്ജ് മറിച്ചിടേം ചെയ്യും എനിക്ക് അത്രക്ക് പ്പിരാന്ത് പുടിച്ചും നമ്മള് ബാക്കിയുള്ള കറിയൊക്കെ ഈ രാത്രി ഉറക്ക ഒക്കെ വന്നാലും അത് നിന്ന് തളപ്പിച്ച് ചൂടാറി മൂടി വെച്ചിട്ട് പോണം എന്റള്ളാ എന്നിട്ട് ഞാന് വിചാരിച്ചു എന്റെ മൂത്തച്ചി ക്ക് പള്ള കൂട്ടി കൊണ്ടു പോകുവല്ലോ അന്ന് വലിയോര് ഫ്രിഡ്ജ് ഇണ്ടന്ന് വച്ച് ന്നിട്ട് അത് ഓണക്കാനും പറ്റില്ല കറന്റ് ബില്ല് ആവും പറഞ്ഞിട്ട് എന്നിട്ട് അയിൽ ആണ് ഈ മുട്ടായി ഈ ഓണക്കല്
ഇന്റെ റബ്ബേ
അങ്ങനെതൊക്കെ ഇവിടെ പിരാന്ത്‌ ഇപ്പ ഞാന് ഇൻക്ക് ഇവിടെ ഞാൻ കുതിർന്നലെ ഇവിട എന്റെ ഫുള്ള് ഫ്രിഡ്ജ് തൂള്ളി സ്ഥലം ഉണ്ടാവില്ല അത്ര എന്നാ ഞാൻ എല്ലോ അങ്ങനെ ഇന്നേക്കൂള്ളൂ നാളൊക്കെടക്ക പോവാ അതെ ഞാൻന്റെ ഫ്രിഡ്ജില് ഇമ്മക്ക് ഇവിടെ വന്ന് ഫ്രിഡ്ജ് തൊറന്ന് നോക്കുമ്പോ എത്താതിലൊയ്ച്ചും ഞാൻ പറയാ ഒക്കെ ഞാൻ ഒക്കെ അരിഞ്ഞ് മൂടി വച്ചിണ്ടാവും നാളെ ഒടകേം പോകുവാണെങ്കിൽ നാളെ കറി വെക്കാനുള്ള സാധനങ്ങളും എല്ലാം ഇന്ന് തന്നെ അരിഞ് ഒക്കെ സെറ്റാക്കിങ്ങനെ മൂടി മൂടി വെച്ചിണ്ടാവും
ഇമ്മ ഇവിടെ വന്ന് നിൽക്കലുണ്ടോ
എപ്പളെക്കെയാണ് വരുന്ന അത് അതെനിക്ക് പേടിയായി വരുന്നേ അത് വന്നാണ്ട് എല്ലാ മുക്കും മൂലയൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അങ്ങട്ട് പോകും ആ നോ നോക്കിയാണ്ട് ഇവടന്ന് അങ്ങട്ട് ഇറങ്ങിപ്പോവും ഞാനാണങ്കി ഞൻ എന്നാതൊക്കെ ഒന്ന് വലിച്ചിടുന്ന അന്നേ മുപ്പത്തിയാരെ വരവ് തന്നെ ആ അല്ലേ ക്കെ നേരത്ത് കഴിയും ഇന്നൊക്കെപ്പ നേരത്തെ കഴിഞ്ഞു നേരത്തെ കഴിഞ്ഞാൻ വെറുതെ ഇരിക്കലാ ചിലെ ദിവസം ഒരു മടിയാ
ആ
അപ്പ കാണാ ആരേലും ആ ചോറ്ക്കായി ഇന്ന് ഞാന് അപ്പ കൂടാം കുറച്ച് നേരത്തെ ഇണ്ടാക്കി ഇന്ന ഇനി ഇനി തിരുമ്പി വിളിചാൻ ആ
ചോറൊക്കെ എങ്ങനെയാ റൈസ് കുക്കറിലോ
കുക്ക് സാധാ കുക്കറില് ഉണ്ടാക്കും ഒരു വിസില് അടുപ്പിച്ചട് ഓഫ് ആക്കി വെച്ചാണ്ട്
ഉം മറ്റേ റേഷൻ പീടീത്തി അരി ആവും അല്ലേ
ആ റേഷൻ പീടികത്തെ ആണെങ്കി വേഗം ഉണ്ട് ഊറ്റാ
ഉം
ഊറ്റിയല്ല വ വേഗം വിസില് കളഞ് അവിടെ വെക്കും അതില് അന്നട്ട് ഇങ്ങനെ വേവ് നോക്കിട്ട് എന്ന് അങ്ങനെ ഊറ്റും അല്ലെങ്കിൽ മറ്റേ അരി ആണെങ്കിൽ വീസില് പോയിട്ട് ഏ അങ്ങനെടുക്കും കുറച്ചേരം അതിട്ടിട്ട് ഇന്നാലും എന്തും ആവലൊന്നുല്ലാ എന്റെ മൂന്നര മൂന്നര മാസൊക്കെ ഒക്കും
ഏ ഫുള്ളും ഗ്യാസിന്മേലായിട്ടോ അത്രക്ക് നിക്കും
ഫുൾ അയിന് ഞാന് പറഞ്ഞില്ലേ ഞാന് എല്ലും ഒരിക്കി വെക്കും ഇപ്പ കറിക്കുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ട് ഒരൊറ്റ കത്തിക്കലാ ആയിന്ന് ഇങ്ങനെ ഒലിവ്വില്ലാതെയങ്ങട് ഇണ്ടാക്കും ചേലപ്പോ ചോറ് മാത്രം രാവിലെ ഇണ്ടാക്കും ഉളു ഇവിടെ കാര്യയിട്ട് രാവിലെയും രാത്രിയും മുക്
രാതും ഇവിടേം അങ്ങനെ
ഉം അപ്പൊ ഇണ്ടാക്കുമ്പോ ഒക്കെ ഒപ്പരണ്ടാക്കും അപ്പൊ പിന്നെ വല്യ ചെലവില്ല സിമ്മിലിറ്റട്ടാ എനിക്ക് മൂന്ന് ബാനറുള്ള ആ ഗ്യാസടുപ്പ ചിലപ്പോ മൂന്നു അൺട്ട് കത്തിച്ചക്കും
മൂന്നെണ്ണംക്ക കത്തിച്ച് പ്പോ പേടിയാണ് ചൂട് നീണ്ട് നിന്നാലേ ഗ്ലാസ്സിന്റെയല്ലേ
ഉം അര മണിക്കൂറോണ്ട് അതാ എന്റ ചിലപ്പൊക്കെ ഇടക്കെ പോയാട്ട് വെള്ളിയാഴ്ച്ചൊക്കെ നേരെ ക്കി വെരും ഞാന് അതിലിത്പ്പാ ഒര അര മണിക്കൂറ് കൊണ്ടൊക്കെ ഞാനെല്ലും ആക്കും ചോറും കറീം ഉപ്പേരി പപ്പടം ആഹ് എന്നോട് വെല്ല എത്ത് ഇജ്ജ്കാട്ട്ണോച്ചും അയിന് ഇതാണ് കുക്കറില് ചോറ് വക്കുക അയിന് ആ കൂക്കണ സമയം മതി അത് കൂക്കി കയിഞ്ഞാൽ അത് വെന്ത് അതേപോലെ ഉപ്പേരിം പപ്പടോം ഒക്കെ അപ്പറൊ ഇപ്പറോ വെക്കും മ്പള് ഞാൻ ഫുള്ള് കറിയൊക്കെ കുക്കറില ചെറിയ കുക്കറ രണ്ട് സ്റ്റീലിന്റെ കുക്കറുണ്ട് ഞാൻ വിജരിച്ചു സ്റ്റീലിന്റെ കുക്കറിലെ എന്തരു സുഖാറബ്ബെ അടി പിടിച്ചൂല്ല അത്ര ഇൻക്ക് അൽഹംദുലില്ലാഹ് മറ്റേ ആദ്യൊക്കെ ചോറ് വക്കുമ്പോ കറി വെച്ചാല് അൽമിനത്തിന്റെല് വെച്ചാല് പിന്നെ ചോറൊക്കു ബോ ഒരു അയ്മ. മഞ്ഞ കളർണ്ടാവും അപോ ഒരു കതേ ടസ്റ്റീൽ കുക്കറിൽ ആക്ബോ അ ഒരു പ്രശ്നേയില്ല
തന്നെ ഞാനിവിടെ ഞാൻ വെക്കെയില്ല എനിക്കിഷ് ഇഷ്ടല്ല കുക്കറില് ചോറ് വച്ച ആ ചോറന്നെ രസംണ്ടാവൂലേയ്
ആ അയിന് അയിനങ്ങനെ മ്മ ന്താ അറിയോ വെള്ളം കുറച്ച് വെക്കരുത് ഒന്നക്ക് വെള്ളം വെക്കുകാണേന്നുവെച്ചാല് നല്ലോണം കൊറച്ച് വെക്കുക എന്നാപിന്നെ അധികം വേവാതെ ഇങ്ങട്ട് കിട്ടും അയിത്തെ വെള്ളം വറ്റി ഇങ്ങട്ട് അല്ലെങ്കി പിന്നെ കുറച്ച്
അയ് ഇതാണ് പ്രശ്നം ഞാൻ എപളേലുംവെക്കുള്ളു അപ്പൊ ഞമ്മള് കറി
ആ ആ ആ ആ ഇൻക്ക്പ അങ്ങനെ വെച്ച് വെച് വെച്ചെങ്ങട്ട് എയിമായിട്ട് ഇപ്പോൾ ഞാനിപ്പോയില്ലേ ന്റെ അനിയത്തിയൊക്കെ ഹോസ്പിറ്റലുള്ളപ്പോ എൻ്റെമ്മങ്ങനെ പറേം ജ്ജ് വെച്ചുകൊണ്ടരണ്ടാന്റ് ജ്ജ് കുക്കറിലെല്ലേ വെക്കുക ഒട്ടി പോകുന്നു പറയും അപ്പൊ ഞാനവിടെ ഞാനന്നിട്ടുമ്മേനോട് പറയോന്നുല്ല ഞാൻ നല്ല കുറുവരിയൊക്കെ ആണെങ്കിലും ഒരു മൂന്ന് വിസ്ൽ അടിപ്പിച്ച്ട്ട് അവിടെ വെക്കും ന്നിട്ട് അയിൽന്നന്നെ ഊറ്റി ഉമ്മാക്ക് പെലച്ചേക്കേഇള്ളത്. മുഹറത്തിലേനിക്കും അപ്പൊ മുറത്ത് ആഗസ്റ്റില് അപ്പോ എന്നിട്ട് പെലച്ചക് വരെ തിന്നീട്ടു ഒന്നും പറ്റിയില്ല ഞാനൈ എന്നിട്ട് ഊറ്റിയിടലും ഞാൻ കൊട്ടയക്കഊറ്റിടുക അയിനായിട്ട് രണ്ട് സ്റ്റീലിൻ്റെ കൊട്ട വാങ്ങിക്കാ എന്നിട്ട് അയിന് തുള്ളി വെള്ളല്ലാതെ വാർന്നു പോവ്വേ
ഇങ്ങക്ക് എന്തെ അടുപ്പിന് സൗകര്യല്ലേ അത് ഉണ്ടാക്കാതെ നിന്നതാ
ഇതേ പോലെ അടുപ്പൊക്കെ ഉണ്ട് അയിന് ഈ വെറക് നഞ്ഞിട്ടേ ഞാനൊരു മടിച്ചിയാ അപ്പൊ അയിന്മന്ന് ആ നനഞ്ഞ വെറകൊക്കൊണങ്ങി അല്ലേ പിന്ന തിങ്ങനെ ഇത് ചൂടാക്കാൻ അയിന്റെ മോളിക്കങ്ങനെ വെക്കണം ഉം അടുപ്പ് കയിഞ്ഞാല് അപ്പൊ ന്നിട്ടാകെ പൊടിം മണ്ണും ചണ്ടിയായിട്ട് ഇങ്ങനെ കുടുങ്ങ എനക്കുണ്ട് അപ്പോം എന്നിട്ട് നിക്കാണെങ്കിൽ ഈ സ്പീഡില് വെന്ത് വെന്ത് ശീലായില്ലേ എന്നിട്ട് ഇത് കോ അടുപ്പത്തങ്ങോട്ട് ഇണ്ടാക്കുമ്പോ അളളാ എത്ര നേരംമാണേലും ഇതാവാന് ഒരു കുക്കറ് കൂക്കണേങ്കി എ